ഹലോ
കേൾക്കുന്നുണ്ടോ
ഉം ആഹ് കേൾക്ക്ണ് ണ്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്ക്ണ് ണ്ട് ഉം ആദ്യം ഏഴ് മിൻ ക്ക് വൈഫൈ ആണേ അപ്പോഴെ എന്താ വെച്ചാല് ചെല സമയത്ത് റേഞ്ച് പോവും അപ്പ നെറ്റ് ഞാൻ ഓൺ ആക്കി ഇട്ടിട്ട്ണ്ട് ഇനി റേഞ്ച് പോയി കാണ്ട് ഇനി ഇപ്പ ഇതാവണ്ട വിചാ ച്ചാല് നമ്മൾ പറയ്ണത് മുറിഞ്ഞു
ആഹ് അത് ശരിയാണ് ചെറിയാളവ്ടെ ഉറങ്ങിയോ
ആഹ് ആഹ് ചെറിയ കുട്ടി ഒറ ആഹ് ചെർതൊർങ്ങി. പിന്നെ മറ്റോല് രണ്ടാളും ഒർങ്ങി. ഇല്ല അഞ്ചാം ക്ലാസ്സിലേ ഇപ്രാശ്യം അഞ്ചിലാണ് ആഹ് ഇപ്രാശ്യം ആഹ് അഞ്ചാം ക്ലാസ് വലുത്പ്പൊ പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രിക്ക് കൊടുത്ത് അപ്ലൈ ചെയ്തിട്ണ്ട് ഡിഗ്രിക്ക് പോളിക്കോ കൊടുത്തിട്ട്ണ്ട് ഏതാ കിട്ട്ണച്ചാ പോവാച്ച് പ്ലസ്ടുല് എഴുപ ഏ പ്ലസ് ടുല് മാർക്ക് കൊറവാ എഴുപത്തി ആറാണ് കോമേഴ്സായിരുന്നു എടുത്തിരുന്നത്. മാർക്ക് കൊർച്ച് കൊറവാണ് ആഹ്. പഠിക്കാന് പിന്നെ ബിസിനസ്സൊക്കെ പഠിക്കാള്ളത് ബിസിനസ്സ് സ്റ്റഡീസൊക്കെ പഠിക്കാള്ളതോണ്ടേ കൊർച്ച് പ്രയാസേന്നു ആ കൊസ്സ്റ്റ്യൻ പേപ്പർ ആ ടഫ് ഇണ്ടായിരുന്നു അതോണ്ട് പിന്നെ പിന്നെ മാർക്ക് കൊറവാണ് അതോണ്ടന്നെ ഡിഗ്രിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലൊന്നും എന്തായാലുണ്ടാവില്ല്യ പിന്നെ ഞങ്ങള് ഇതിന് സി എക്ക് വിടണംന്നുള്ള താല്പര്യം ഇണ്ടായിന്നു അപ്പൊ ഇഞ്
ആഹ്
നോക്കട്ടെ ആഹ് അന്വേഷിക്ക് ണണ്ട്ങ്ങനെ നല്ല ഫീ ആണ് നല്ല പഠിക്കാൻ നല്ല റിസ്ക്ക്ടുത്ത് പഠി ഒക്കെ വേണം ഫീ കൊടുക്കാനേ.
ങ്ങളെ ഇവരെ ഇപ്പ എവ്ടെ?
ഇവടെ ഇപ്പ നാട്ടില്ണ്ട് ഓൽക്ക് കൂലിപ്പണിയാണ്.
ആഹ് ആഹ് ആഹ്.
കൂലി ഉം ഓൽക്ക് കൂലിപ്പണിയാണ് ഞാനിവടെ സ്കൂള് ങ്ങനെ ഡെയിലി വേജായിട്ട് പോ ണണ്ട്. അതാ പിന്നെ ഇൻക്ക് പകല് ഏ എനിക്ക് പകല് ഒഴിവ് ണ്ടാവല് രാത്രിഒഴിവ്ണ്ട് അപ്പൊ രാത്രി കോൾ ചെയ്യാ
ആഹ് അതാ ശരി എത്രാം ക്ലാസ്സിലാണ് പഠിപ്പിക്കണെ?
ഞാൻ ന്നാ പിന്നെ ഇപ്പ രണ്ടാം ക്ലാസ്സില പഠപ്പിക്കണേ.
ആഹ് ആഹ് അത് എന്താണ് ഇങ്ങള് ടി ടി സി മറ്റേ കേറ്യതാ.
ആഹ് ആഹ് ഞാൻ ടി ടി സി കഴിഞ്ഞ് ടി ടി സിം കെ ടെറ്റും അത് രണ്ടൊല്ലംവേണ്ടേ. എൽ പി പഠിപ്പിക്ക ഡിഗ്രി എ ട്‌ത്തിട്ടില്ല അന്നൊക്കെ ഡിഗ്രി എട്ത്ത്ക്ക്ണങ്കി ഇപ്പോ ഇപ്പ സങ്കടാണ് ഡിഗ്രി എട്ത്താ മത്യോയിരുന്നെന്ന് തോന്നും. പഠിക്ക്ണ സമയത്ത് എന്തേലും കൊർ
ണ്ടാവുല്ലേ
ഓ പറ്റും നമുക്ക് ഡിസ്റ്റൻസായിട്ട് പഠിക്കാലോ. ഏ ഇൻക്ക് ഇപ്പൊ എന്താ ചെയ്യ ഞമ്മക്ക്വ്ടെ പർഞ്ഞൊട്ക്കാ സമ ഞമ്മക്ക് പഠിക്കാൻ സമയൊ വ്‌ ടെ നമ്മള് മക്കളെ നമ്മള് നോ ക്കാഞ്ഞ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും കിട്ടോ അങ്ങനെണ്ട് ഉം.
കിട്ട്ണില്ലല്ലോ.
ഏഹ് ഏഹ് ടൈംമില്ലഞ്ഞു അത്രീം റിസ്ക്കെട്ത്ത് ഉറക്കൊഴിച്ചൊക്കെ പഠിക്കണം ആഹ്. ഇഞ്ഞിപ്പോ ഇത്ര ആയ സമയത്ത് ഇനിയിപ്പൊ ഒർക്കൊഴിച്ച് പഠിച്ചിരിക്കേ
അതാ അതാണ് ഈ ഡൈലി വെജിന് ഡൈലി ക്യാഷ് കിട്ടൊമ്മക്ക്.
ആഹ് ഡെ ഏഹ് ഡെയിലി ക്യാഷ് ആത് ശമ്പളായിട്ടാണ് അവര് തെരാ. പക്ഷെ ഞാന് പോയത് പോണത് എച്ച് എമ്മിന്റെ പോസ്റ്റ് ഇണ്ടാവല്ലോ അത് ഞങ്ങക്ക് സർ ക്കാരല്ല പൈസത്തരാ ഞങ്ങക്ക് ആ ഒരു പി ടി എ പൈസ തര്ണത് അപ്പൊ നമുക്ക് ഡെയ്ലി വേജിന് ശരിക്കിന് ഏഹ് പോണാൾക്ക് ആയിരത്തി എഴുവെ രൂപണ്ടാവും ഡെയ്ലി ഓരോ ദിവസം. ഈ എച്ച് എമ്മിന്റെ ക്ലാസ്സില് അവർക്ക് ക്ലാസ്സെടുക്കാൻ കേറാൻ വേണ്ടി റ്റൂല അവര്ക്ക് അവര് ഫയലും കാര്യങ്ങളായിട്ട് ഓഫീസുകൾക്കോയി ഓഫീസ് കെ ഡി ഡി ഓഫീസ് അങ്ങനെ പോവണ്ടേരും അപ്പൊ എന്തെയ്യും അവര് പിന്നെ അവരെ ക്ലാസ്സില് അവര് വേറെ ആളെ വെക്കും പിടിയെ കുറച്ച് പൈസയെടുക്കും. അപ്പം കൊറച്ച് പൈസ എച്ച് എം എടുത്തിട്ട് അവരാണ് അയിന് ശമ്പളം കൊടുക്കാ എച്ച് എമ്മിന്റെ പോസ്റ്റിലൊ ക്കെ അല്ലാതെ ഡെയിലി വേജായിട്ട് പോണവർക്ക് നല്ല സാലറിണ്ട് അവർക്ക് ഒരു മാസം ഇരുപത്തിരണ്ട് രൂപയൊക്കെ വരും. അല്ല അത്യാവിശ്യം നല്ല പൈസണ്ട് പോണ അത് പോണ ദിവസേ കിട്ടുള്ളൂ പോവാത്ത ദിവസം കി ട്ടൂല അങ്ങനെയാണ്
ആഹ്
ഇപ്പ ഞാനാ കാറ്റഗറി പെട്ടതല്ല ഞാന് ഇപ്പുറത്തെ വേറെ പോസ്റ്റ് വെച്ചതാണ്. ഇക്ക് കുറവാണ് എന്നാലും കുഴപ്പല്ല അങ്ങനെ പോവാ ആഹ് നമ്മളെ കാര്യങ്ങള് പറഞ്ഞാ
ആഗ്രഹണ്ട് പറിണേ കേട്ടിട്ടന്നെ പൂതിയാന്ന് പക്ഷെ ഒന്നും ആഹ് ടൈമില് അതൊന്നും ശ്രദ്ധിച്ചതുല്ല ഇപ്പൊ അയിനൊന്നും പറ്റാത്തൊരു സ്ഥിതി ആയും ചെയ്യ്ത് പറ്റൂല പറഞ്ഞാല് വേണന്ന് വിചാരിച്ചാ നോക്കും ചെയ്യാട്ടോ ഇയ്യായില്ല പക്ഷേ എന്നാലും ഈ കുട്ടികൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പണിയും കഴിഞ്ഞിട്ട് കയ്യിണില്ല നിങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പൊ വീ ട്ട് നിങ്ങള് എങ്ങനെ അപ്പോ പോവലൊക്കെ വീട്ട്ത്തെ ജോലിയൊക്കെ ഒതുക്കി
കഥ പറയേണ്ട വീട്ടിൽ അതൊക്കെ ഒരു കഥയാണ് വെ നമ്മെ ക യ്യില് എന്തെങ്കിലും പത്ത് പൈസണ്ടാവല്ലോ വിചാരിച്ചിട്ട് അല്ലാതെ ഇത് കൊണ്ട് എവിടുക്കും എത്തിയിട്ടല്ല. ഒന്നും ആവില്ല നമ്മുക്ക് ചോയിക്കണ്ടല്ലോ അത് നമുക്ക് ഓര് തെരാഞ്ഞി ട്ടല്ല അങ്ങനെണ്ട് ഓര് എല്ലാ ആവിശ്യത്തിനും തര്ന്ന് ആഹ് ആഹ് എപ്പളും പൈസ കാട്ടിക്കാണി പൈസ കാട്ടിക്കാണി പറയ ണ്ട അയിന് ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പൊ ഈ പി എസ് സി ഒക്കെ എഴുതി അതല്ല ടീച്ചറെ പോസ്റ്റ് സിലൊക്കെ പോണോല്ലേ അത്കൊണ്ട് ചോയിക്കട്ടെ ഈ പി എസ് സി എഴുതിയൊര് എൽ പി ടീച്ചർക്ക് പി എസ് സി എഴുതി കിട്ടിയിട്ട് കയറിയാല് എത്രത്തോളം കിട്ടും സാലറി
അവർക്കൊ അവർക്ക് സാലറീന്ന് മുപ്പത് നാപ്പതൊക്കെ വര്ണ്ട് ഇരുപതാണ് വേസ് തുടങ്ങാ ഇരുപത്മന്ന് തുടങ്ങും. ആഹ് എൽപ്പിന്ന് ഇരുപത് മന്ന് തുടങ്ങിയിട്ട് നാല്പത് വരെ ഉണ്ടാവുമായിരിക്കും അങ്ങനെ എൽപ്പില് പണികള്ള് സാലറിണ്ട് പി എസ് സി ആഹ് ടി ടി സി ഇടുത്തേ ഇപ്പ ടി ടി സി അല്ല ഇപ്പ ഡി എൽ എഡ് എന്നാ പറയല്
ഏഹ് ഇൻ്റൊര് അറിയുന്ന ഒരാള് ഇതേപോലെ പി എസ് സി എഴുതി ഫസ്റ്റ് റാങ്കായിട്ട് ആല പ്പുഴ ഡിസ്ട്രിക്ട്ലാ അവിടെണ് ഉം അവിടെ ഫസ്റ്റ് റാങ്കോട് കൂടി ടീച്ചറായി കയറി. ആഹ് ആഹ് അതൊക്കെ നല്ല റിസ്ക്കാണ്ല്ലേ.
പിന്നെല്ലാതെ റിസ്ക്ക്ണ്ട് നമ്മള് വേണം നിക്കണം അതൊക്കെ എന്താ വെച്ചാല് ശരിക്കും നമ്മൾ കല്യാണം കഴുന്നതിന് മുമ്പ് നമുക്ക് യാതൊരു സ്വഹലും ഉണ്ടാവില്ലല്ലോ ആഹ് സമയത്ത് ഇരുന്ന് അല്ലേ മക്കളൊക്കെ ഉണ്ടാവണേൻ്റെ മു മ്പ് ഇരുന്ന് പഠിക്കണം നട്ട് ആഹ് പിന്നെ കഴിയില്ല നമ്മൾ വായിക്കണംന്ന് ഞമുക്ക് തോന്ന്ണ സമയത്ത് നമക്ക് ഒഴിവുണ്ടാവില്ല അങ്ങനെണ്ടല്ലോ പിന്നെ നമ്മള് എല്ലാം കഴിഞ്ഞാ പിന്നെ നമക്ക് ക്ഷീണാവും കിടക്കേണ്ടി വരും ഞാൻ എനിക്ക് എഴുതിട്ട് കിട്ടിയിട്ടില്ല പി എ സ്സി എഴുതിട്ട് കിട്ടിയിട്ടില്ല എഴുതിയൊക്കെ ചെയ്തീണ് കി ആഹ് എഴ്തിക്ക്ണു എഴ്തിട്ട് കിട്ടണ്ടേ ഒര് പ്രാവശ്യം ഞാൻ ഇതേമാതിരി സപ്ലിയില് വന്നതാണ് സപ്ലിയില് വന്ന് ട്ടൊന്നും കാര്യല്ലല്ലോ അയില് വന്നിട്ടൊന്നും കാര്യല്ല പിന്നെ ഭാഗ്യം വാണം കൊറേ ഇരുന്ന് ശ്രമിച്ച് നോക്കീക്ക്ണ് കിട്ടീട്ടില്ല
അതാണ് ന്നാ ഇഞ്പ്പൊ രണ്ട് ദിവസം സ്കൂ ള് അവധിയല്ലേ ശനി ഞായറു അവധി ല്ലേ
ആഹ് ശനി ഞായറും തിങ്കൾ റ്റു വെള്ളി വരെ ക്ലാസ്
ആഹ് അപ്പ ഈ ശനി ഞായറാവും വീട്ടിലെ ബാക്കിയുള്ള ഉത്തരവാദിത്തൊക്കെ ഏറ്റെട്ക്ക്ണ് ഡ് ഡീപ്പ് ആയിട്ടൊരു ക്ലീനിങ് അല്ലെ നമ്മള് സ്
ല് പോവുമ്പഴേ.
ആഹ്.
അഹ് ഞാൻ പറയും ചെയ്യും ശരിക്ക്ന് പോവാണെങ്കി എല്ലാ പണിയും ക എല്ലൊം കഴി ക്കുട്ടോ എല്ലാ പണിം കഴിച്ച് ചോറും കൂട്ടാനൊക്കെ ഇണ്ടാക്കിയെച്ചാ മക്കള് സ്കൂള് വിട്ട് വെരുമ്പൊ അവര്ക്കെന്തേനും കഴിക്കാനും വേണ്ടേ. അങ്ങനെ ഇണ്ടല്ലൊ ഒന്ന് ആഹ് അപ്പൊ പിന്നെ എല്ലവും കഴിഞ്ഞിട്ട് പോവും. ആഹ് എല്ലതും ആക്കിയിട്ടെന്നെ പോവാ.
ആഹ് വ്
ട്ട് പിന്നെ. ഇന്നട്ട് ശനി ഞായറും ഉണ്ടെങ്കില് അന്ന്ത്തെ പണി അല്ലെങ്കിൽ സ്‌കൂൾക്ക് പോകാണ്ടെങ്കി അഹ് പത്തണി അവ്മ്പത് പണിയൊക്കെ കഴിഞ്ഞു പോവും സ്കൂള് ഇല്ലെങ്കിലോ അന്ന് രണ്ട് മണി മൂന്ന് മണി വരെ പണി തീരൂല. എപ്പഴും കുളിക്കാനും കൂടി ഒന്നാണ്ട് അന്നത്തെ പണിയൊന്നും തീർ
അപ്പ അമ്മള് ആ ഇന്നില്ലല്ലോ ന്ന്ള്ളതിലാണ്ട് നടക്കും പോകാന് ഇല്ലല്ലോച്ച്ട്ട്.
ഇതൊന്ന് കൊറേ ഇരിക്കും കൊറേ അവ്ടെ വർത്താനം മറ്റെഹ് ഇതാരോടും മുണ്ടലേ ആരോടും മിണ്ടൂല്ല ആരോടും ഫോണ് ഒന്നു ഇട്ക്കെര് ഇമ്മ ഇന്റെ ഇമ്മനോടൊക്കെ പർഞ്ഞ്ക്ക്ണ് ഇൻക്ക് വിളിക്കെന്നെ ചെയ്യര്ത് പറയലാണ് ട്ട് ഞാൻ രാവിലെ നമ്മള് വിളിച്ച് കഴിഞ്ഞാ അമ്മക്ക് ഒന്നും രണ്ടും പറഞ്ഞാ അമ്മൾത് തീരൂല്ല പറയല്.
ഒക്കെ തലേന്ന് ആക്കിയെക്കോ മീനൊക്കെ മുറിക്ക്യാ അതൊക്കെ ആക്കിയെക്കോ
ആഹ് അല്ല മീ ആഹ് മി ഒക്കെ ആക്കിയെക്കോയ്ച്ച ഒക്കെ രാവിലേണ് ട്ടല് മീന് ഒക്കെ രാവ് ഉം ആഹ് നാല്മണി നേര്ത്തഹ് നേര്ത്തെ പിന്നെ ഞങ്ങളാദ്യേ എണീക്ക്ണ ആൾക്കാരാണ് ആദ്യേ നാല് മണിയാവു ക്കും ഞാനൊക്കെ ഞാനും ഹസ്ബൻഡ് ഒക്കെ എണീക്ക്ണ ആൾക്കാ
അഹ് ആഹ്
പിന്നെ കെടക്കലാണ് കെടക്കല് നേരത്തെ ഒമ്പത് ഒമ്പതരയാകുമ്പോ സാധാരണ കെട ഉമ്മ്യാ ഒമ്പതരക്കെ ആവുമ്പോ കെടക്കോയ്ന്ന് പക്ഷെ സ്കൂൾ ഇപ്പ പൂട്ടി പോവല് തൊടങ്ങിയപ്പോ വെയ്കല് തൊടങ്ങി കാരണം സ്കൂൾക്ക്ള്ളതും നോക്കണം മക്കൾതും നോ ക്കണം ഒക്കെ കഴിഞ്ഞ്ട്ട് ന്നെ നാളെ രാവിലെക്കക്ക്ള്ളഹ് അത്യാശം ഒന്ന് ഒരുക്കിവെച്ച് ട്ട് ക്കെ ഇങ്ങനെ കെടക്കൊള്ളു ആഹ് അങ്ങനെപ്പം ഉം
കോറെന്നാളായോ പോക്ക്ഒടങ്ങിട്ട്.
ഇല്ല ഈ വർഷം. എഹ് ഇപ്പ ഇപ്പ സ്കൂൾപോവുമ്പത്തന്നെ ഒള്ളു ആഹ് ഇപ്പ ആഹ് ഇപ്പൊ ഒന്നാമത് മക്ക് മക്കളൊന്ന്ണ്ട് വെൽതായില്ലേ ഇപ്പൊ അത്യാവ് ഓല്ക്ക് ചെ ചെയ്തൊട്ക്കണ്ട ക്ക് ഒന്നും ചെയ്തൊട്ക്കണ്ട ഒക്കെ അവനാന് സ്വന്തം ചെയ്യാനായില്ലേ. ചെർതാ കുട്ടിക്ക് പത്ത് വയസ്സ് ആയില്ലേ അപ്പ പിന്നെ ആഹ് അപ്പൊ പിന്നെ അങ്ങനെ ഒന്ന്ണ്ട് അറങ്യേതാ.
ആഹ് ആഹ് ആണ് ശരിയാണ് നമ്മള് വീട്ട്ല് ഇങ്ങനെ ഇരിക്കുമ്പളാ നമുക്ക് എന്തെ ങ്കിലൊരു ഏണിങ്സ് കിട്ടിയാലോന്ന് എത്ര ആയാലും ഒരു ആഗ്രഹം ഇണ്ടാവും.
ആഹ് എഹ് അത് കടേലൊക്കെ കടകൾളൊക്കെ ഇണ്ട് അവ്ട്ക്കൊന്നും ഇന്നെ പോവാൻ സമ്മെയ്
ഞാനൊക്കെ വീട്ടിലിരുന്ന് നോക്ക്ണ അതൊക്കെ നോക്കും അത് ഓൺലൈനായി.
ആഹ് ഓൺലൈൻ ആയിട്ടുള്ള ഓരോ പരി, ആഹ് ശരിയാണ്. അതെ ആഹ്. അത്ണ്ടോ ങ്ങള്, ആഹ്. പ്ലാറ്റ്ഫോമിൽ കേറീന്ല്ലേ. അതിൻക്കിഷ് അതിൻക് ഇഷ്ടല്ല്യ.
ആഹ് അത് നമ്മൾക്ക് ആ സമയം നമ്മൾ ഒരുങ്ങി നിക്കണം.
ആഹ് അത് അതെന്നെ ഇൻക്കത് ഇൻക്കാ ആ ഫോണില്ള്ള അതന്നെ ഇൻക് പ കഴിയൂലേ. ക്ക് ഇതാണ് അയ്ന് ഞാനേ ഞാന ത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാന് അങ്ങൻത്തെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ആയിക്കാണ്ട് ഞാ അയ്ന്ന് ലെഫ്റ്റ് അടിച്ച് പോന്ന്. ഇൻ ക്ക് വയ്യ. ഇൻക്ക് തോന്നി യത് ശരിയാവൂലാന്ന്. ന്നട്ട് ഞമ്മൾ ഇട്ക്ണ അത്രിം സാല് ഇതും തരൂല്ലെ അവര് തീരെ തരില്ല്യല്ലോ.
ഇല്ല്യ ല്ല്യ. അത് അങ്ങനെ ണ്ടാവൂല്ല.
അപ്പൊ പിന്നെ കിട്ട്യാല് അയ്ല് താൽ പര്യം . പിന്നെ കടകൾലൊക്കെ ഞാൻ ചോയ്ച്ചതാണ്. അത് ഇന്റെ ഹസ്ബൻൻ്റ് പോവാൻ സമ്മയിച്ചിട്ടില്ല. ഇജ്ജിപ്പൊ പോണ്ട ഇവടെ കുത്തിരുന്നോ ർഞ് ഇന്നോട്.
എന്തെങ്കിലും ഒന്ന് കിട്ടി കഴിഞ്ഞാലോ പിന്നെ അത് കിട്ടാഞ്ഞാലും വല്ല്യ ബുദ്ധിമുട്ടായി തോന്നും.
അതാണ്. പോയി ശീലായിക്കഴിഞ്ഞാ പ്പ പോവാതെക്കാനും കഴിയൂല.
ആഹ് അതാണ്. കല്യാണം കയിഞ്ഞത് മുതലേ പോകൊട്ങ്ങീണോ?
ഞാനാ സമയത്ത് പോയി പിന്നെ മക്കളുണ്ടായപ്പഴ് നിർത്തിയതാണ്. മൂത്ത മോന് ഇണ്ടായപ്പഴും. പോയിണ്ട് രണ്ടാമത്തെ മോനും കൂടെ ണ്ടായപ്പം രണ്ടാളായില്ലെ. പിന്നെ ഉമ്മാനെകൊണ്ട് ഉമ്മാ ർഞു ഇന്നെ കൊണ്ട് ഇന്നോട് കഴിയൂല്ല നോക്കാന്. മക്കളൊക്കെ വലുതായിട്ടൊക്കെ പൊയ്ക്കോളി പർണ്. അങ്ങനെ പർഞ്ഞാ പിന്നെ അങ്ങനെ കാട്ടെന്നെ. അല്ലാപ്പെന്തെയ്യ്ണു. ഒരു ഓൽക്ക് നോകാൻ കഴിയില്ലാ പർഞ്ഞാ പിന്നെപ്പ ഞമ്മളെ വീട്ടില് ഇപ്പ നമ്മള് പോയി നിക്കല് കടക്ണ കാര്യല്ല. അപ്പോ അങ്ങനായപ്പവ്ടെ നിർത്തി വെച്ചതേര്ന്നു.
ആഹ് പിന്നെ ചെലോർക്കൊന്നും പോണത് വല്യ താല് പിര്യു ണ്ടാവൂല്ല ഞമ്മളെല്ലതും ഒ എല്ലതും ഒതുക്കി വെച്ചിട്ടാവും പോവല്, ഇന്നാ ലും അതൊരു പണിള്ള പോലാവും.
എ ത്ര ഒതുക്കി വെച്ചിട്ട് പോയിട്ടും കാര്ല വരുമ്പോ എന്തായാലും അത് ശരിയാവുലാ. ആഹ് അങ്ങനെണ്ട്
ഒക്കെ പാർത്തേൻ്റേഷാവുമ്പം പിന്നെ നമ്മളെ ഇഷ്ടല്ലേ?
ആഹ് ആഹ് അതാണെ. സ്വന്തം വീടായ നമുക്ക് ആരിം പേടിക്കണ്ട. നമുക്ക് നമുക്ക് ആവശ്യള്ള പണി മാത്രം എടുത്ത്ക്കാണ്ട് പോവ വന്നിട്ടിട്
ഇഞ് വയ്യെങ്കിലും ഒരു ഭാഗത്ത് ഇര്ക്കാ കെട്
ആഹ് പിൻ പിന്നല്ലാതെ. അത് ശരിയാണ് നമ്മള് അപ്പൊ നമ്മളല്ലേ അമ്മക്ക് സ്വാതന്ത്ര്യല്ലേ?
അതാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഞമ്മക്ക് എന്തിനേങ്കിലൊക്കെ എറങ്ങിത്തിരികും ചെയ്യ.
ആഹ് ആഹ് അതാണ്.
ആഹ്. എങ്ങനെ വന്നാലും ഞമ്മക്ക് നമ്മള് കൊറച്ചൊക്കെ റിസ്ക്ട്ക്കണം ഇന്നാ തന്നെല്ലേ. രക്ഷപ്പെട്ടു പോവൂ. അല്ല നമ്മള അസ് ബെൻ്റിൻ്റെ ഒരിത് മാത്രം വെച്ചിട്ട് ചെയ്യുക നമുക്ക് ഇൻക്കൊക്കെള്ളൊരു ബുദ്ധിമുട്ടാണ്. എന്തിനും ഇവരെ കയ്യ്ന്ന് വാങ്ങിക്കണം. അഹ് ചോയിക്ക്യാനെന്നെ നമുക്കൊരു മടിയാണ്. കാരണം വീട് പണിം കൂടായപ്പം ഭയങ്കര ബുദ്ധിമുട്ടല്ലെ പൈസ കൊക്കെ. ആ ഒരു ടൈം ആയപ്പം നമക്കെന്നൊര് എ
ഏഹ് ഉം പിന്നെന്താ? വേറെന്താ എന്നാല്? ഓഹ് ആഹ് ആയിക്കോട്ട ഇന്നാ ശരി ഓക്കെ.